ഹലോ
ഹലോ
കേക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ഓ എന്തൊക്കെയ വിശേഷം
സുഖാണ് എന്തൊക്കെയ അവിടുത്തെ വിശേഷം
ഇവിടെയും സുഖാണ് പുറത്തെ എവിടെലും പോയോ
പൊർത്ത് ഇന്നവിടിം പോയിട്ടില്ല ഇന്നലെ
അന്തെറ്റി
ഇന്ന് ഒറ്റക്കായപ്പ പോയീല
ഒ ഓ പ്പ ഇന്ന് വേറെ വർക്കൊന്നു ഇല്ലായിരുന്നോ
ഇന്ന് ഞാറാഴ്ചയല്ലേ അപ്പൊ വേറെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല.
അത് ശരി.
നിങ്ങള് പൊറത്തവിടെം പോയില്ല
ഇല്ല ഞാനും പോയില്ല ഞാറാഴ്ചല്ലേ
ഓ ഫുഡ്ഡക്കെ കഴിച്ചായിരുന്നോ
ഫുഡ്ഡക്കെ കയിച്ചു.
എന്തേര്ന്നു
ഫുഡ്ഡ് ചോറ്
ചോറും
ചോറും കറിയും
ചോറും കറി മാത്രം ഉള്ളു.
ആതെ
ഓ
മ് ഇങ്ങെളെന്താ കഴിച്ചേ
ഞാന് പൊറാട്ടിംബീഫ്
ഒ ഓ പൊറോട്ടിം ബീഫും പൊറത്ത്ന്ന് ഓഡ്രയ്തതാണോ
അല്ല ഇവടെ ണ്ടാക്കിയതാ
ആഅ്ശരി, കുക്കിംഗ് ഒക്കെ അറിയോ?
ല്ല ഞാനല്ല, ഇവിടെ അടുത്ത വീട്ടിലുള്ള ഒരു ചേച്ചിണ്ടാക്കി തന്നതാ
ആഹ് അങ്ങനൊക്കെണ്ടാക്കി തരുല്ലേ
അതെ അതെ
ആഹ് പിന്നെ വേറെ എന്തൊക്കെ വിശേഷം.
സുഖാണ്. ഇനി പുറത്തവിടെ പോവാൻ പ്ലാൻ ഉണ്ടോ?
ഇല്ല ഇപ്പോ പോവാൻ ഒന്നും പ്ലാനില്ല പോണം. അപ്പൊ വീക്കെൻഡ് ആയിട്ട് ആഹ ഇന്നാലെ പോയിരുന്നു.
ഇങ്ങോട്ടാ പോയോ?
ഇന്നലെ കുബാബൽ മന്തി കഴിക്കാൻ പോയായിരുന്നു.
ആഹ് ആഹ്
ഉം നിങ്ങൾ വീക്കെൻഡ് ആയിട്ട് എവിടിം പോവാറില്ലേ?
വീക്കെൻഡ് ആയിട്ട് അങ്ങനെ ചില സമയങ്ങളിൽ പോവും.
ആ ആ ഇപ്പൊ ഈ വീക്കെൻഡിൽ പോയായിന്നോ?
എങ്ങനെ
ഈ വീക്കെൻഡിൽ പോയായിരുന്നോ?
ഈ വീക്കെൻഡ് എന്ന് പറയുമ്പോ ഇന്നലെ പോയായിരുന്നു.
ആഹ ശരി എവിടെ പോയാ?
ഞാനും ഇതുപോലെ കുബാബേ പോയിരുന്നു പിന്നെ ആ ബീച്ച് കാണാൻ പോയിരുന്നു. ഹൈലൈറ്റ് മാള് പോയിരുന്നു.
ആ അത് ശരി
അതെ
എങ്ങനെ പോവാറ് ഫ്രണ്ട്സിന്റെ ഓപ്പോ അതോ ഫാമിലി ആയിട്ടോ?
ഫാമിലി ആയിട്ട് അല്ല. എന്റെ ഫേവററ്റ് ഒരു പേഴ്സൺ ഉണ്ട് അവരുടെ കൂടെ.
ആത് ശരി
നിങ്ങൾ എവിടെ പോവാറ് ആരോപ്പ പോവാറ്.
ഞാനും ഫേവറേറ്റാൾ ഇണ്ടാവല്ലോ എല്ലാര്ക്കും
ആ അതെ
ആ അതെ അതെ പിന്നെ ഉച്ചക്ക് എന്താ കഴിച്ചേ?
ഉച്ചക്ക് ബിരിയാണി
ആ ബിരിയാണിയും ആ ചേച്ചി ഉണ്ടാക്കി തന്നതാണോ?
അല്ലല്ല ബിരിയാണി കടയിൽ നിന്ന് ഓർഡർ ചെയ്തു.
ആത് ശരി അപ്പൊ വീട്ടിലോനും ഉണ്ടാക്കാറില്ലേ?
വീട്ടില് ഇപ്പോ ഒന്നും ഉണ്ടാക്കാറില്ല.
ആഹ് അത്ശരി.
സാധനങ്ങളൊന്നുമില്ല പിന്നെ ഗ്യാസ് ഇല്ല ഗ്യാസ് സ്റ്റവ് ഇല്ല.
ഓ വീട്ടിൽ ഒറ്റക്കാണോ താമസിക്കുന്നേ.
ആഹ ഇപ്പൊ നിലവിൽ ഒറ്റക്കാണ്.
ആഹ് ഉം
നിങ്ങളൊന്നും ഉണ്ടാക്കാറില്ലേ?
ഇല്ല ഞാനിപ്പോ കൊറച്ചായിട്ട് ഒന്നും ഉണ്ടാക്കിട്ടില്ല.
ഇല്ല
ഇല്ല
കുക്കിംങ്‌ ഒക്കെ ഇഷ്ടാണോ
കുക്കിംങ് ഒക്കെ ഇഷ്റ്റാണ്
എന്തെക്കെണ്ടാക്കും
കുക്കിങ്‌ ഇൻക്ക് ഇഷ്ടപ്പെട്ടതൊക്കെണ്ടാക്കും യൂട്യൂബ് നോക്കിണ്ടാക്കും പിന്നെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ പരീക്ഷിക്കും ചെലത് നന്നാവും ചിലത് ഫ്ലോപ്പാവും ചെന്നാലും ഏറക്കുറെ ആ ഒരു നല്ല രീതിലൊക്കെണ്ടാക്കും
ആഹ കുക് ഇപ് ഇപ്പൊ ഉണ്ടാക്കിലെ ഫുഡ്ഡ് വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ
ഉണ്ടാക്കീല് പ്പോ ഒരു മാസം മുന്നെ ഞാൻ ഒരു ബിരിയാണി ഇണ്ടാക്കിര്ന്നു അത് നന്നായിര്ന്നോ പിന്നെ ഞാന് ഫ്രൈഡ്റൈസും ആ ഫ്രൈഡ്റൈസും ചി ക്കൻ കടായി ഇണ്ടാക്കും അതും എല്ലാർക്കും ഇഷ്ടാണ് പിന്നെ കൂട്തലും ചിക്കൻ ചിക്കൻകറി ചിക്കൻഫ്രൈ അങ്ങൻത്തൊക്കേണ് കൂടുതലും ണ്ടാക്കാറ്
ചിക്കനാണ് സ്പെഷ്യലൈസെയ്തിട്ട്ള്ളത്
ഉം അതെ
ഓ
ഉം
എന്നിട്ട് ഇനി നാളെന്തപരിവാടി
നാളെ വർക്കിങ്ഡേ ആണല്ലോ അപ്പൊ വർക്ണ്ടാവും.
ആഹാ
പിന്നെ ആഹ് എന്നത്തെ പോൽതന്നെ ഒരു വർക്കിങ്ഡേ നാളെ മുതൽ ഒരു അഞ്ചു ദിവസം വർക്കിങ് ഡേ ആണ് കഴിഞ്ഞ പിന്നെ സുഖാണ്
ആഹ്
താങ്കൾക്കെന്താ നാളെ പരിപാടി
എനിക്ക് നാളെ ഓഫാണ്
ആഹ് അതെന്താ ഓഫ്‌
നാളെ മീറ്റിങ്ങാണ്
ആഹ്
കമ്പനിയില് മീറ്റിംങ്‌ ആയതുകൊണ്ട് എനിക്ക് ഓഫാണ്
ആഹ് ശരി പിന്നെ ഒറ്റക്ക് ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്യാന ഇഷ്ടം
ഒറ്റക്കിരിക്കുമ്പോ കൂടുതലും സിനിമ കാണും
ഉം
പിന്നെ ഫോൺ നോക്കും യൂട്യൂബ് ഇൻസ്റ്റഗ്രാം
ഉം
അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാം കുറച്ച് നേരം കൂടുതലല്ലാ അധികം യൂട്യൂബും പിന്നെ സിനിമ കാണലൊക്കെ ആയിട്ട് പിന്നെ വി എങ്ങനെ
ആഹ് ഓ ആ ഓക്കെ വേറെ
പിന്നെ വീക്കെൻഡ് ആയിട്ട് തിരുമ്പലും അലക്കലൊക്കെ ആയിട്ട് അങ്ങനെ
ആഹ്
നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോ എന്ത് ചെയ്യാനാ ഇഷ്ടം?
ഞാനും അതൊക്കെ തന്നെ സിനിമ കാണും ഉറങ്ങും. ഉറങ്ങാനിഷ്ടാണ്.
ആഹ് ഉറങ്ങാന് എനിക്കും ഇഷ്ടാണ്.
ഉം ഉറങ്ങലുണ്ട്.
ആഹ് ആ ആഹ് അത് ശരി
ഉം
ഇനി ഇപ്പ അടുത്ത് എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയിരുന്നോ?
പോയിട്ടില്ല കുറെ ആയി പോയിട്ട്.
ആ ആ
ഉം
എവിടെയെങ്കിലും പോണം എന്നുണ്ടോ?
പോണംന്നൊക്കണ്ട്.
എവിടെ?
അങ്ങനെ പൊറത്ത് എല്ലാടത്തും പോണംന്നൊക്കെ ഉണ്ട്.
പുറത്ത്ന്ന് പറയുമ്പോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ?
ഇന്ത്യാക്ക് പുറത്ത്. പക്ഷെ അതൊന്നും ഇപ്പോളൊന്നും നടക്കൂല. പക്ഷെ ഒരു ബക്കറ്റ് ലിസ്റ്റില അങ്ങനെ ഉണ്ട്.
അത് ശരി
ഉം
ഒരു ഇന്ത്യക്ക് പുറത്ത പറയുമ്പോ ഏകദേശം എങ്ങനത്തെ രാജ്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്?
കൂടുതല് യൂറോപ്യൻ കണ്ടട്രീസ് തന്നെണ്.
അത് ശരി.
അങ്ങനൊക്കെ അതൊന്നും ഇപ്പളോന്നും നടക്കൂല കൊറെ കാലം കഴിഞ്ഞിട്ട്. നോക്കണം
ആഹാ
ഉം പിന്നെ വേറെന്തൊക്കെ
വേറെ ന്താ അങ്ങനെ സുഖായിട്ട് പോകുന്നു
സിനിമ കാണാറില്ലേ
ആ സിനിമ കാണാറുണ്ട് പക്ഷെ കൊറച്ചായി കണ്ടിട്ട്
ലാസ്റ്റ് ഏത് സിനിമ കണ്ട്
ലാസ്റ്റ് അതിരടി.
അത് ശരി തിയേറ്റർ പോയിട്ട് അതോ ഫോൺലോ
ഫോണില് തീയറ്റർ പോയിട്ട് കണ്ടത് ലാസ്റ്റ് ദൃശ്യം ത്രീ യായിരുന്നു
അതെങ്ങനെ ഉണ്ടായിരുന്നു
നന്നായിരുന്നു കോഴപ്പൊന്നുല്ല
എവിടന്നാ കണ്ടെ
അത് കോഴിക്കോട് ഹൈലിറ്റ് മാൾ നിന്ന്
അത് ശരി ഒറ്റൊക്കാണോ പോയെ
അല്ല എപ്പളും വരുന്ന ഒരാളുണ്ട് അയാള് വരും ഉം താങ്കള് ഏതാ കണ്ടേ ലാസ്റ്റ് ആയിട്ട്
ലാസ്റ്റ ആയിട്ട് തിയേറ്റർന്ന് ഞാൻ കണ്ടത് ദൃശ്യം തന്നെയാണ്
ആ ദൃശ്യം ടുവോ അതോ ത്രീയോ
ത്രീ
ആഹ് പിന്നെ
വേറെ മലയാളം മൂവി വെച്ച് നോക്കയാണെന്നുണ്ടെങ്കിൽ മലയാളം സിനിമ ആയിട്ട് ലാസ്റ്റ് കണ്ടത് അതിരടി ആണ്
ആഹ്
പക്ഷേ സിനിമ ആയിട്ട് ലാസ്റ്റ് കണ്ടതെന്ന് പറയുമ്പോ ഓപ്പറേഷൻ വൈ എന്ന് പറഞ്ഞട്ടൊരു കൊറിയൻ സിനിമയുണ്ട്
ആ
അതിന്റെ മുന്നേ ഒരു സീരീസ് കണ്ടായിരുന്നു അത് ആ ഇതന്ന് പറയുമ്പോ അതിന്റെ പേര് ആ സ്ട്രോങ് ഗേൾ ദ കൊറിയൻ സീരീസ് ഉണ്ട്
പിന്നെ ഒരു മുംബെ കണ്ടിട്ടുള്ള ഒരു സീരീസും കൂടെ കണ്ടായിരുന്നു സൗണ്ട് ട്രാക്ക് റ്റ് പറഞ്ഞിട്ട്
അതൊക്കാണ് ഇപ്പ ലാസ്റ്റ് ആയിട്ട് കണ്ടത് മലയാളം സിനിമ അരസള്ളത്ണ്ടെങ്കിലേ കാണലുള്ളു ഒപ്പൊ പൊതുവെ മലയാളത്തിന് കാണല് കുറവാണ് അ അങ്ങനൊക്കെ നിങ്ങള് ഏത്
പിന്നെ ഞാൻ പിന്നെ വിളി എങ്ങനെ
ശരി ഓക്കെ ഓക്കെ
ആഹ് ഓക്കേ ബൈ
ബൈ